ഹലോ? ആഹ് കേക്ണ്ട് എന്തൊക്കെ വിശേഷം.
നല്ല വിശേഷം എന്താ നിങ്ങളെ പാ ഓഹ് ചായ കൂടിക്കെ കഴിഞ്പ്പൊ അയിന്റെ തെരക്കെഒഴിഞ് ങ്ങനെ നിൽക അസർ ബാങ്ക് കൊട്ത്താ പിന്നെ ചായ ട്ടണം എല്ലാർക്കും.
ഉം ഹ് ഹ്
ന്റെ മോള് ചായന്റെ ഒരു അടിറ്റ്ന്ന പറയാ ഏത് നേരം ചായട്യാലും കുടിക്കും ഇവിടെ ഫാമിലിക്ക്ള്ള പ്രശ്നാണ്. ചായ ചായ ചായ ഇവിടെ ഉമ്മള്ളന്ന് അങ്ങനെനു ഒരു ചെമ്പട്ടി ചായ കുടിക്കും അത് കട്ടൻ ചായല്ല പാൽ ചായ. വിടെ താതമാരൊക്കെ അങ്ങെതന്നെ എല്ലാർക്കും ഒരു ക്‌ളാസോന്നും മതിയാവൂല. ന്നല്ല ചായ കുടിക്കും അതേ ശീലന്റെ ഈ ചെറുതിന് കിട്ടിയത്.
ഏഹ് ഇന്റെ അമായ്മീം ചായന്റെ ആളാ
ഉം അയന്നെ ഞാൻ പറയാ ഈ ചായ കുടിച് കുടിച്ച് ചായ കുടിക്കണ നല്ലേയല്ലല്ലോ. അത് പറഞ്ഞിട്ട് കേൾക്കൂല ഓലപ്പങ്ങനെ പറിം ചായ തോനെ കൊടുക്കണ്ട വെള്ളം കൊട്ക്ക് വെള്ളം കൊട്ക് അഹ് ഓല് കൂടി തോന്നണ്ടേ വെള്ളം കുടിക്കണംന്നുള്ളത്.
അതന്നെ ആഹ് ശരി
അത് എന്താ ട
അവിടെണ്ട് പഠിച്ചോനെ റോഡ്മ്മ പോയി പുട് ച്ചോണ്ടരണ പണിന്നെള്ളൂ ഒരു സൽത്തും ന്ന്ക്കൂല ആ റോട് ക് കുറച്ചുള്ളിലേക്ക് എന്നാലുംള്ള റോഡിന് എപ്പോൾ വണ്ടി പോണ റോഡാണേ അനെങ്ങ്യ റോട്ടുമക്കാ എത്രരു പെട്ടെന്നാ പോണറിയോ ആഹ് ഇമ്മേ ഓന്റെ വെയ്ത്തല് നടന്ന് നടന്ന് മനസ്യൻ കൊയങ്ങിയറിയ ആന്ന് അ ഹ്മു ഓനോടൊന്ന് ഒച്ചടാനൊന്നും പറ്റൂല അങ്ങനെയൊക്കെരു സ്വഭാവറിയ പാവം അലോ ഹലോ? ഹലോ? ഹലോ? ഹലോ? ഹലോ? ഹലോ മീതത്തെ കേക്കാത്ത ഹലോ?